ആഹ് കേക്കാം കേക്കാം പറ് എന്നാണ്ട് വിശേഷൊക്കെ?
വിശേഷന്നുമില്ല ഇങ്ങനെ പോന്നു മഴയൊക്കെയുണ്ടായിരുന്നു. ഇന്ന് ഇതുവരെ മഴയില്ല
ആല്ലെ ആഹ് ഇവിടെ ഇന്ന് വല്ല്യ കൊഴപ്പമില്ലായിരുന്നു
ഉം ഇന്നലെ ആറ്റിൽ ചാടാനൊക്കെ പോവും പറഞ്ഞിട്ട് പോയോ
പിന്നെ ചാടി
അത് ശരി എന്നിട്ട് മീനൊന്നും കിട്ടിയില്ലേ?
അവിടെ കുളിക്കാൻ പോയതല്ലേ
ആഹാ ഞാൻ വിചാരിച്ചു മീൻ പിടിക്കാൻ പോയാന്ന് ഏതാ അവിടെ ഇരുന്നില്ലേ എടക്കെടയ്ക്ക് ഇരുന്ന് ഫോട്ടോ എടുത്തിരുന്ന ആ സ്ഥലത്താണോ അവിടാണൊ കുളിക്കാൻ പോന്നേ കനാല്
അല്ലല്ല അത് അല്ലല്ല അവിടാറില്ല വേറെ വേറെ സ്ഥലത്താ അത് കൊറച്ചപ്പുറം പോകണം അത് വല്ല്യ പമ്പയാറിന്റെ വല്ല്യ പ അല്ല പമ്പയാറ്തന്നാ വല്ല്യയാറാ അവിടെ നല്ല ഒഴുക്കുവാ
എനിക്കറിയാം പമ്പയാറെ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമുള്ളയാ പമ്പയാർ കേക്കുന്നത്
ആണോടി
ആ അതങ്ങനെയാ അപ്പയുടെ ഒരു ബ്രദർ മരിച്ചുപോയി അവിടെ ഉം ഉം ഉം ആ അവിടെ ബാങ്കിലായിരുന്നു കോഴഞ്ചേരി, കോഴഞ്ചേരി ബാങ്കിൽ ലായിരുന്നു, അച്ചാച്ചനെ പാവമായിരുന്നു കല്യാണമൊന്നും കഴിഞ്ഞില്ല അതിന് മുമ്പിട്ട് ആ അവിടെ ബാങ്ക് അവിടെ അപ്പൊ അവിടെ- നിക്കുവാരുന്നു അവിടെ കൂട്ടുകാരും കുളിക്കാൻ പോയത് അങ്ങനെ കുളിച്ച വഴിക്ക് തലയന്ന് അവിടെ പാറേൽ ഇടിച്ചു, കുഞ്ഞിലേ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠി ക്കുമ്പഴ പാവം, എന്നാലും എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പഴും മ് അങ്ങനെ എനിക്ക് അതുകൊണ്ട് പമ്പാന്ന പമ്പയാറന്ന് പറയുമ്പഴെ ഒരു വെഷമ. മ് പിന്നെ വേറെ എന്തുണ്ട്? വേ ണ്ടായെ
അതെന്ന പറ്റി വെഷമം മാറണ്ടേ.
വേണ്ട. അബി വിളിച്ചാ?
ആഹ് അവള് വിളിച്ചു, അവിടുത്തെ എല്ലാം കഴിഞ്ഞു. ഏഹ് ട്രെയിൻ കേറി പറഞ്ഞു. ഇനി എന്താ വൈകിട്ട് ഏ പടം കാണാനൊക്കെ
മ് പറഞ്ഞു പറഞ്ഞു ചിന്ന ചിന്നാസൈ
ആഹ് ഞാനത് ഇപ്പഴാ കേക്കുന്നെ പടം.
ആ നല്ല കാര്യം.
ശ്രദ്ധിച്ചില്ലായിരുന്നു.
അതെങ്ങനെ ഈ പോൺ തോണ്ടി ഇരുന്നിട്ട് വേറെ എന്തെങ്കിലും നോക്കാൻ സമയണ്ടോ.
ഏ ഫോൺ തൊണ്ടുരുന്നെങ്കിൽ അതൊക്കെ അറിഞ്ഞേനെ, ഇത് ഫോണോന്നും തോണ്ടലില്ല ഇപ്പോ. കൊറച്ച് ശരിക്ക് കൊറഞ്ഞ്.
ആഹ് ആഹ് ആഹ്
ആഹ് എന്താ വെച്ചാല് ഞാൻ മറ്റേ യു പി എസ് സിയുടെ സി ഡി എസിന് പ്രിപ്പയർ ചെയ്യാൻ തൊടങ്ങി ഇപ്പോ. അപ്പോ രാവിലെ എണീച്ച് കഴിഞ്ഞാ പിന്നെ കൊറേ നേരത്തേക്ക് ഇത്
എവിടെയാ?
അങ്ങനെയൊക്കെ പോ അല്ല ഇപ്പ തന്നെയാ ചെയ്യുന്നെ. ഇപ്പൊ തന്നെയന്ന സെപ്റ്റംബറൽ ഒരു എക്സാം ഉണ്ട് ആ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്
മറ്റേ എന്തായി കോളേജിലെ
കോളേജില എന്ത്
കോളേജില എന്തായി എല്ലാം കഴിഞ്ഞോ
കോളേജിലെ എല്ലാംകഴിഞ്ഞു
ഇന്ന്എക്സാം ഇല്ലല്ലോ
ഇനി എക്സാം അടുത്ത സെപ്റ്റംബർ ഒക്ടോബറിലത്തേക്കിന് വേണും
ഉം ഹം ഉം
അപ്പൊ അത് ഡേറ്റ് ഇതുവരെ വന്നില്ല അപ്പൊ അതിന് ഒരു പേപ്പറും കൂടെ ഉണ്ട് അത് എഴുതി കഴിയുമ്പോൾ ഗ്രാജുവേഷൻ ആവും ഒ അരികറ ഉണ്ടായിരുന്നു എനിക്ക് ബാക്കിയുള്ള എല്ലാം എഴുതിയ എടുത്തു പഠിച്ചിണ്ടിരന്നപ്പോ തന്നെ ഇത് ഇച്ചിരി താമസിച്ചു
ആഹ് ആഹ
ഉം ഇങ്ങനെ
പിന്നെ വേറെ എന്തോണ്ട്
ഉച്ചക്ക് എന്താ കഴിച്ചേ
ഉച്ചക്ക് ചോറ് സാമ്പാറ് നെത്തോലിക് പീര വറ്റിച്ചത് നെത്തോലി അച്ചാറ് ആ പിന്നെ പുളിശ്ശേരി ആഹന്നത്ര കറുണ്ടായിരുന്നു ഉ പിന്നെ മാ മാങ്ങ നാരങ്ങ നെല്ലിക്ക ആ ഇലിമ്പിക്ക ഇത്ര അച്ചാറ് വേറെയുണ്ട് ഉ അതൊന്നും തൊട്ടി ല്ല. ഇന്ന് കാരണം ഇന്ന് സാമ്പാറും മീന്തോരനും ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ പുറത്ത് പപ്പടം വറുത്ത ഉണ്ടായിരുന്ന് ആഹ്
ആഹ്‌ എല്ലാംഉണ്ടാരുനല്ലേ ആഹ്‌ ഞാക്ക് ഇവിടെന്നു ചോറ് വരാല് കറി ചമ്മന്തിപ്പൊടി
മ് മ് മ് മേലെ വീട്ടില് ഏതാ ചമ്മന്തിപ്പൊടിയോ
ആഹ് ചമ്മന്തിപ്പൊടിം മീൻകറിം ചോറിനകത്തി ഇട്ട് കുഴച്ച
ഈ ഇവിടുത്തെ എന്റെ മോനും മോൾക്കും ഇഷ്ട്ടല്ല അത് ഓ എനിക്ക് ഭയങ്കര ഇഷ്ട്ടായി അവർക്ക്‌ എന്നും രാവിലെ എഴുന്നെ ഓരോപാത്രംച്ചമ്മന്തി അങ്ങ് അരച്ചു കൊടുക്കണം
അവര തേങ്ങാച്ചമ്മന്തി
അത് മീനും ഇറച്ചിം ഓണത്തനു പോലും ഇവിടെപ്പ എല്ലാരും ചോയിക്കും അത് ഇവിടത്തെ ഇവിടത്തെ കുടുംബ പാരമ്പര്യ എല്ലാരും. എത്ര കറിയ ഉണ്ടെങ്കിലും അവർക്ക് അരച്ച ചമ്മന്തി വേണം
ഓ അ ഞാൻ എനിക്ക് അങ്ങനെ തേങ്ങാ ചമ്മന്തി വല്ല്യ ഇഷ്ട്ടൊ ന്നല്ലായിരുന്നു എപ്പോഴൊന്നും കഴിക്കത്തില്ലായിരുന്നു പിന്നെ എടക്കരു കൂ ട്ടുകാരിയുടെ ബർത്ത്ഡേയ്ക്ക് വീട്ടിൽ പോയി അപ്പം അവൾട അമ്മയൊരു ചമ്മന്തി ഉണ്ടാക്കിതെന്നു അതിന് ശേഷം പിന്നെ അതിന് അത് നല്ല രസ്സാ കാണാൻ രണ്ട് അതിന് ക്രിക്കറ്റ് ബോള് മാതിരിയ ഇതാണെ പണ്ടത്തെ സ്റ്റംമ്പർ ബോള് മാതിരിയയി
ഓ അത് ശെരി അത് ശെരി ആ
അന്ന് അന്നത് കഴിച്ചപ്പോ നല്ലായിരുന്നു
ആ ഇവിടൊന്നും അങ്ങനല്ല ഇവിടെ എന്ന് രാവിലെ എഴുന്നേറ്റ് എറച്ചിം മീനും മോരും ഒക്കെ ഉണ്ട്പ്പോ ഓണം ആണങ്കിൽ പോലും ക്രിസ്മസ് ആണെങ്കിൽ പോലും എല്ലാരും ചോ ദിക്കും ചമന്തി ല്ലയോ പപ്പായും ചോയിക്കും ചെലപ്പൊ അവര് പൺണ്ടൊട്ടേ ഇങ്ങനെ അങ്ങ് അപ്പൊ ഇവിടെ ഞാനാ എന്നെ കല്യാണം കഴിച്ചുഇവിടെ കൊണ്ടുവന്നാളോട്ട് ഞാൻ ആദ്യം കാണുന്നത് രാവിലെ എഴുന്നേക്കുബയെ ഒരുപാത്രം ചമ്മന്തിയങ്ങരച്ചുവെക്കും
അയ്യോ ആഹ്‌ അതൊന്നും ഇല്ലെലും ചോറിന്റെ കൂട്ട തിന്നാൻ ഉള്ളതായല്ലോ
ഉം
അത് മാത്രയിട്ടാനേലും തിന്ന
കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ അകതോട്ട് ഇങ് കേറി വന്ന് കാരണം മേലെ വീട്ടില് മരം മുറിച്ചു അപ്പം അത് കൊൺഡുവാൻ വണ്ടി വന്നപ്പം അവട കേറിന്നില്ലായിരുന്നു അപ്പൊ അവര് തിരിക്കാൻ നമ്മടെ മിറ്റത്തു വന്ന് അപ്പം വണ്ടിയുടെ സൗണ്ട് വരണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഇങ് ഇങ്ങോട്ടിങ് പോരു
ഉം അവിടെ വണ്ടിയാ ആ എന്തോം ആ എന്തോ മര മുറിച്ചെ
റബ്ബർ ആയിരിക്കും മെല്ളെ ഞങ്ങടയല്ല നമ്മടയല്ല മേലെ വീട്ടാര അപ്പൊ അവിടെ തിരിക്കാൻ സമയം ഇല്ലാഞ്ഞൊണ്ട് തിരിക്കാൻ സ്ഥലഇല്ലാഞോണ്ട് അവര് ഇവിടെ കൊണ്ടുവന്ന് ആ ആ ആ
അവടൊക്ക റബ്ബറാണോ കൂടുതൽ അല്ലേ
ആണ് ആണ് ആണ്
ആ ഇവിട റബ്ബറൊക്കെ ചുരുക്കവേ ഒള്ളൂ
ആഹ് ഇവിടെ റബ്ബറെക്കെ നല്ലയ്യാ അത് മാത്രല്ല ഇപ്പ രണ്ടു മൂന്നു ദിവസം കൊണ്ടാന്നെങ്കി ഒരു മൈലാന്നേ പോന്നേയില്ല ഒരു പത്തര പതിനൊന്നു മണി ആവുമ്പോ ഇങ് വന്നിട്ട് ഒരു ഉച്ച കഴിയും ഇവടന്ന് പോവാൻ ഇവിടെ ഇങ്ങനെ എൻന്റെടുത്ത് കുത്തിയിരിക്കും ആ എപ്പഴും വരും അതോ വീടിന്റെ മേളിലായിരുന്നു ആദ്യം മൂന്നാലണ്ണത്തിനേം ഇങ്ങനെ കുഞ്ഞുങ്ങളായി ഇരുന്നത് വിരിഞ്ഞ്
ആഹ്‌
ഇപ്പയനഗി അത് വരുമ്പോ ഉണ്ടല്ലോ വന്നിട്ട് ഒറ്റ ഓട്ടം അങ്ങോട് ഓടും നമ്മൾ കതക് തുറക്കുന്ന കേക്കുമ്പോ അപ്പം നമ്മൾ വാടി വാടി പോകണ്ട ഇങുവാന്ന് വിളിക്ക്പഴത്തേണ്ടല്ലോ അതിങ്ങ തിരിച്ച് വരും ആ ആ ആ പെൺ എനിക്ക അതിനെപ്പറ്റി അറിയില്ല പീലിയു ള്ള ഭയങ്കര പീലിയുള്ളേ ആൺമയിൽ ഇല്ല്യോ പീലിയുള്ളേ അതാ ആണാ ആണാ ആണാ എന്നാലും നമ്ള് എടീ പോവല്ലേടി വാ വന്ന് ഇത് അരി തരാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പോയി ബാ ബാ ഒന്ന് വിളിച്ചാൽ മതി വാടി വാടീന്ന് വിളിച്ചാൽ മതി ഞാൻ പിന്നെ പോയി അരിയടുത്തോണ്ട് വന്നിട്ട് കൊടുക്കുമ്പോ ഒരു പേടി ഇല്ലേ ഇവിടെ ഇരുന്ന് അങ്ങ് അരിയും ഉച്ചക്ക് എന്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ അരി കഴിക്കുവായിരുന്ന്
ഓ അപ്പൊ ഇത് എത്ര കാലം കൊണ്ട് വരുന്ന ഇത്
ഇത് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇവിടെ ഉണ്ട് എപ്പോഴും വരാറുണ്ട് ഇവിടെ
ആഹ അപ്പൊ അവിടെ വേറെ ഇതുണ്ടോ ഇതിന്റെ കൂട്ടങ്ങൾ വേറെ ഉണ്ടോ അവിടെ
നീ ആദ്യം ഞങ്ങള് കാണുന്നെന്ന് പറഞ്ഞാ ഒരു മയിലും ആറേഴ് കുഞ്ഞുങ്ങളും കൂടെ ഈ വയല് ക്കറെ വ ന്റെ അവിടെ വിരിഞ്ഞിരുന്ന് ഇങ്ങനെ നടക്കുവായിരുന്നു ഈ അയ്യത്തൂടൊക്കെ അത് ഇന്നേരം പിന്നെ ഇവിടെ വരുമായിരുന്നു തീറ്റ തേടി പിന്നെ പിന്നെ അത് സ്ഥിരം ഇവിടങ്ങായി അതിന്റെ കുഞ്ഞുങ്ങൾങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയെങ്കിലും ഈ അമ്മയും അച്ഛൻ ഒക്കെവിടെ തന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് വിരിഞ്ഞു നടക്കുന്നാണം
ആഹ ആ പിന്നെ അങ്ങനെ അവിടെ വന്നങ്ങ് ശീലായി
ആഹ ഭയങ്കര നമുക്ക് പക്ഷേ അത് പോവത്തില്ല പേടിയില്ലാട്ടോ
ഉം അല്ല ശീലായ അത് പരിചയം ആയി കഴിഞ്ഞാ പിന്നെ പോകത്തില്ലല്ലോ
ഉം ഉം ചായ കുടിച്ചോ
ആഹ ഏ
ചായ കുടിച്ചോ
ഇല്ല ഇല്ല ചായ കുടിച്ചില്ല ഇപ്പൊ ഞങ്ങള് കൂട്ടാരായിട്ടൊന്ന് പുറത്ത് പോവാൻ നിക്കാണ് അപ്പോ അവിടെ ചെല്ലുമ്പോ അല്ല ചായയോ വടയോ കടിയോ എന്തകിലും കഴിക്കാന്ന് കരുതി
ഓ അത് ശെരി ജിമ്മിൽ പോയില്ലേ ഇന്ന്
ഇല്ല ഇന്ന് പോയില്ല ഇന്ന് ഇനി തിങ്കളാഴ്ച സുഖം സുഖമായിട്ടിരിക്കുന്നു അവിടെ വീട്ടിലുണ്ട് ഇല്ല ഇല്ല ഇപ്പൊ പ്രശ്നംമൊന്നുമില്ല അത് മാറി പിന്നെ പനി കഴിഞ്ഞിട്ട് ഒരാഴ് ച്ച കൂടെ റെസ്റ്റ് എടുക്കേണ്ടി വന്നു
ആഹ ആഹ പനി വന്നാ പോവത്തില്ല അയ്യോ ഞാൻ ഇവിടെ എത്ര ദിവസം ആയന്നോ പനി വന്നിട്ട് ഇപ്പോഴാ ഒന്ന് ഒന്ന് ഇതൊക്കെ ഒന്ന് മാറിയേ ആന്നു പോവത്തില്ല നമ്മുടെ ദേഹം വേദനയും ടെമ്പറേച്ചർ ഒക്കെ ഒക്കെ മാറിയാലും ഈ ചുമയും ശ്വാസംമുട്ടും ഇങ്ങനെയക്കെയുള്ള കാര്യങ്ങൾ
അതെ അതെ ചുമ പോവാനാ ഏറ്റവും പാട്
ആന്ന് ആന്ന് ആന്ന് അയ്യോ രാത്രിയാകുമ്പോ അതുകൊണ്ട് രാത്രി ഇടയ്ക്കിടയ്ക്ക് ഇരുന്നേറ്റ് നല്ല നല്ല തിളച്ച ചൂടുവെള്ളം അങ്ങോട്ട് കുടിക്കും അപ്പം ഇച്ചിരി നേരത്തേക്ക് ആശ്വാസാ കിടന്നുറങ്ങാൻ ആഹ അല്ലെ പിന്നെ കിടന്നുറങ്ങാൻ ഒക്കത്തില്ല ഞാൻ പതിനൊന്നരയ്ക്കും രണ്ടു മണിക്കും ഒക്കെ എഴുന്നേ റ്റ് ചൂടുവെള്ളം അനത്തി കുടിക്കും അപ്പൊ ഒരാശ്വാസോ കിടക്കാൻ ആഹ അല്ലേ കിടക്കാൻ ഒക്കത്തില്ല
അതെ
ഇവിടെ ഈ വയലുവാക്ക് കൂടായോണ്ട്
ഓ ശരിയ ആ അവിടെ നല്ല തണുപ്പാ രാവിലെ ആകിയ അമ്പതിന് വന്നാ സിറ്റിയടെ ഒന്നും ഇല്ലല്ലോ
അതാ അത് മാത്രമല്ല ഇപ്പൊ പിന്നെ ഇച്ചിരി കുറവുണ്ട് നമ്മള് ഒടൊക്കെ പൊളിച്ച് മറ്റേ ഓടാക്കി മറ്റേ ഓടാകുമ്പോഴന്ന് പറഞ്ഞാൽ ഓടിന്റെ കീഴ കൂടൊക്കെ മഞ്ഞിങ്ങ അടിച്ച് കേറുയായിരുന്നു എപ്പഴും രാവിലെ എല്ലാവർക്കും തുമ്മലായിരുന്നു ഇപ്പൊ അത് കുറവുണ്ട് ആ ഓടങ്ങ് മാറ്റിയപ്പം അത് കുറവുണ്ട് മറ്റേതില് ഓട് പൊക്കത്തിൽ കിടക്കുവല്ലേ മഞ്ഞെല്ലാം മഞ്ഞിൻന്റെ തുള്ളികളെല്ലാം ഇതിന്റെ ഇടെ കൂടി ഇങ്ങനെ അരിച്ചരിച്ച് കേറുവായിരുന്നു
ഉം അങ്ങനെ ആ ഞങ്ങടെ ഇവിടെ വലിയ കുഴപ്പമല്ലായിരുന്നു ഞങ്ങള് പക്ഷേ നല്ല തണിപ്പിൽ കഴിഞ്ഞ ഡി ഡിസംബറിലെ ഒരുതാണ് പടിപൊളിയായിരുന്നു
ഉം ഇനിയിപ്പോ സ്കൂളും കാര്യങ്ങളും ഒക്കെ തുറക്കാറായി ഇപ്രാവശ്യം എങ്ങും പോയില്ല മറ്റേത് വ ലൊക്കേഷനൊക്കെ എവിടെയങ്കും വെക്കേഷനോക്കേഇവിടേക്കോകറങ്ങാൻ പോകുന്നേ ഇപ്പൊ ഓരോത്തരും ഓരോ രീ ഇതില് പോയി ആരണ്ടന്നെും സങ്കടമായിപ്പോയി കാരണം സ്കൂള അടച്ചിട്ട് എങ്ങും പോയില്ല എങ്ങോട്ടും ഇനിയിപ്പോ ഏഴാം തീയതി തുറക്കും നാളെ ട്രയൽ തേഡ് അലോട്ട്മെന്റ് വരും അതിപ്പോ എവിടെയാലും പോയി പർമനന്റ് എടുക്കുക ഇതുവരെ ടെമ്പററി എടുത്തിട്ടേ ഉള്ളൂ അല്ല അവിടെ പഠിച്ചിതു പ്ലസ് ടു ഇല്ല
ആ
ഉം കൊട്ടാരക്കല്ല പോണം പഠിക്കണെങ്ക ഇനി ഉം ആ പോയി വരാ പക്ഷെ നമുക്ക് ഈ റൂട്ടി കൺസെഷൻ ഇല്ല അങ്ങനെുണ്ട് ആ വസ് ബസ് ഉണ്ട് പത്ത് മിനിറ്റ് അഞ്ച് മിനിട്ട് ഇടവിട്ട എപ്പൊഴും ബസ്ണ്ട് കൺസഷൻ ഇല്ല റ്റ അതിലുണ്ട് പ്രൈവറ്റിലുണ്ട് പക്ഷെ അവയോട്ട് നോക്കിുന്ന സമയത്തും നേരത്തെ എത്താക്കുവോ
അല്ല ഓർഡിനറി എന്ന് കൺസെഷൻ എടുത്താൽ പോരെ
ഇല്ല നമുക്ക് ഈ റൂട്ട് തരത്തില്ല ഓയൂർ കൊട്ടാരക്കര റൂട്ടിൽ ഇല്ല
ഓ എങ്ങനെയുണ്ട്ണ്ടല്ലേ
ബിയ ബിയ എട്ടി പഠിച്ചപ്പം ഞാൻ ഇവിടെ കൊട്ടാരക്കര അവിടെ പോയി മാനേജർ ലെറ്ററൊക്കെ കൊടുത്തതുപലെ നമുക്ക് ദിവസം അമ്പത് രൂപ വെച്ചൊക്കെ ആവുമ്പോം എത്ര ചിലവാവുന്നു അപ്പൊ നമ്മളെക്കൊണ്ട് സാധാരണക്ക സാധാരണക്കാരെ കൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്നും പറ്റുന്ന ഒത്തിരി സാധാരണക്കാരർ ഒരുപാട് പേരുണ്ട് പഠിക്കാം അപ്പൊ അവര്പറഞ്ഞു ഇവിടെത് പറഞ്ഞിട്ട് പ്രയോജനംന്നുമല്ല തിരുവന്തപുത്ത്ുണ്ടപോ മറ്റ എം അവിടെ എംഡിക്ക് കൊടുക്കാൻ പറഞ്ഞ അതിങ്ങനെ ഞാന് അതിനായിട്ട് അവിടെ പോയി അവിടെ കൊണ്ടുപോയി കംപ്ലൈയിന്റ് കൊടുത്തു എന്നുള്ളൊക്കെ പോലും ആ ഇ ആയിട്ടില്ല സംക്ഷട്ടില്ല ന പ്രാവശ്യ ആ ഇനി ആരെങ്കിലും പോയി കണ്ട നോക്കിയാലേോറ്റോ അ നൾ ദിവം അപത് രൂപക്ക കൊടുത്തങ്ങെയാ പോന്നേ പ്രൈവറ്റില് പോവാ ഇരുപത് രൂപയാവും പക്ഷേ അത് നോക്കിന്ന അവർക്ക് സമയം പോയാലേ ആ ആദ്യം വരുന്ന ബസ്സിൽ പോകേണ്ട അതൊ പ്ലസ് ടുവിനൊക്കെ പ്ലസ് വണ്ണിനൊക്കെ ഒമ്പതരയ്ക്ക്ബെൽ ഒക്കെ കേറണം അപ്പോ പിന്നെ ആ സമയത്തിന് മുമ്പ് എത്തി ഇച്ചി ചി താമസിച്ചാലും നമുക്ക് കൊഴപ്പമില്ല അപ്പൊ ശരി എന്ന ഇനി പിന്നെ വിളിക്കാം ഓെ